കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേൾക്കുന്നു പറ്റുന്നുണ്ട് അങ്ങോട്ട് കേൾക്കുന്നില്ലേ
ആ ഇവിടെയും കേൾക്കാൻ പറ്റുന്നുണ്ട് പിന്നെ പറയൂ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ?
പിന്നെന്താ വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ചില്ല ഞാന് പുറത്തു പോയി വന്ന് ങ്ങനെ കിടക്കയാ ഭയങ്കര ക്ഷീണന്ന്
അതെയോ എന്തെങ്കിലും വിശേഷം ണ്ടായിരുന്നോ?
ആഹ് ഞാൻ പിന്നെ വേറൊരു അത്യാവശ്യ കാര്യം ണ്ടായിരുന്നു അപ്പൊ ക്യാഷത്യാവശ്യം ആരുന്നു അപ്പൊ നോക്കുമ്പോൾ മോള മാല കൊടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ജ്വല്ലറി പോയി അപ്പൊ അതിന് ഇങ്ങനെ രണ്ട് മൂന്ന് കടയിലൊക്കെ കേറി എവിടെയാണ് നല്ലത് ന്നൊക്കെ വില കൂടുതൽ കിട്ടുന്നതേ നൂറ് രൂപെങ്കിൽ നൂറ് രൂപ കിട്ടുന്ന
ചിലടത്ത് നമ്മള് ആഹ് സ്വർണം കൊടുക്കുമ്പം ചില കുറച്ച് ചിലര് എന്തേലും ഒന്ന് കൊറച്ച് പറയും പഴയ സ്വർണ്ണല്ലേന്ന് വെച്ചിട്ടേ അന്നത്തെ റേറ്റിന് തരില്ല ചില ജ്വല്ലറിക്കാര് അതേ സെയിം റേറ്റ് തരും അപ്പങ്ങനെ ഉം-
എന്തേപ്പോ പൈസക്ക് ഇത്ര അത്യാവശ്യം വന്നത്?
പൈസക്കെത്യാവശ്യം വന്നത് വെച്ചാൽ മോള് പ്പം അത് അവളന്ന പഠിപ്പിക്കണം പ്ലസ് ടു കഴിഞ്ഞിരീക്കയാണ് അപ്പോൾ അവള എന്തേലും ഒരു കോഴ്സിന് ചേർക്കണന്നുണ്ടെങ്കിൽ
അങ്ങനെ അങ്ങനെ വന്നപ്പോ വേറൊരു മാർഗം കണ്ടില്ല അപ്പം സ്വർണ്ണപ്പന് വെലേണ്ടല്ലേ ഉം പണയം വെച്ചിരിക്കല്ല വിറ്റു വിറ്റു
അതെയോ ഇന്നത്തെ വിലക്കൊക്കെ സ്വർണം വിറ്റ് കഴിഞ്ഞാല് അത് നഷ്ടം അല്ലേ
ഉ നഷ്ടന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്യാഷ് വേറെ വഴിക്ക് വര സ്വർണം പണയം വെച്ച തന്നെ ഉണ്ട് പണയം വെച്ചാ നമുക്ക് അത്ര കിട്ടില്ലല്ലോ അപ്പൊ അതങ്ങനെ വിറ്റിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത നഷ്ടം ടേന്ന് പറയാനൊന്നുമില്ല നമ്മളത് വാങ്ങിയത് മോള് പത്താം ക്ലാസ് ജയിച്ച സമയത്ത് ഫുള്ള് ഏ പ്ലസ് ഉണ്ടായിരുന്നു ആ സമയത്ത് വാങ്ങിക്കൊടുത്ത മാലയാണ് അപ്പൊ അവളിപ്പൊ പറയുന്നേ എന്നെ പഠിപ്പിക്കാൻ നിങ്ങളത് എടുത്തോളി വിറ്റോ എനിക്ക് പ്രശ്നല്ല ഇത് വിൽക്കാലോ അന്ന് വാങ്ങുന്ന സമയത്ത് അത്രല്ല പ്പോ കൊടുത്തപ്പ അതിന്റെ ഡബിള് കിട്ടി
അതെ അത് സത്യാണ് എന്നാലും ഇനിയും സ്വർണ്ണത്തിന്റെ വില കൂടാനല്ലേ സാധ്യതയുള്ളത് അപ്പോ അത്
പണയം വെച്ചാല് നമുക്ക് ഉം പണയം വെച്ചാ തന്നെ ഒരുപാട്ണ്ട് ബാങ്കില് അതി ഇങ്ങനെ പലിശ കൊണ്ടോയടക്കല്ലേ അപ്പൊ അങ്ങനെ നോക്കുമ്പോ വിൽക്കന്നെ നല്ലത്ന്ന് തോന്നി അത് അധികൊന്നുമില്ല ഒരു പവന് ഒരു പവൻ കൊണ്ട് വിറ്റു
അതെ എന്താ വിലയാ ഇപ്പോ സ്വർണത്തിന് നോക്കിയേ പവന് ഒരു ലക്ഷം കവിഞ്ഞു ഇങ്ങനെ പോയാ സാധാരണക്കാരും പാവപ്പെട്ട ട്ടവരായിട്ടുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്
ഉം ഇപ്പൊ ആരും അയ്ന് കല്യാണത്തിന് മക്കൾക്ക് സ്വർണ്ണൊന്നും കൊടുക്കുന്നില്ലല്ലോ ഉം കൊടുത്താൽ തന്നെ ഒരു ഒരു പവൻ രണ്ട് പവൻ നല്ല വി ഐ പി പൈസക്കാര് തന്നെ ഒരു ഏറി വന്ന പത്ത് പവൻ അതിൽ കൂടുതൽ ആരും കൊടുക്കുന്നില്ല
അത് സത്യാണ് ഞങ്ങളുടെ ഈ പരിസരത്തുള്ള ഭയങ്കര ഏറ്റവും കൂടിയ കാശുകാർ പോലും അവരുടെ മക്കൾടെ കല്യാണത്തിന് പത്ത് ഭവനൊ ഒക്കെയാണ് കൊടുക്കുന്നത് ഇപ്പൊ പത്ത് പവനന്ന് പറയുന്നത് പണ്ടത്തെ നൂറ് പവന് തുല്യമാണ്
ഉം ഉം അതെ പത്ത് പവനൊക്കെ തന്നെ ഇപ്പ നമ്മൾ സാധാരണക്കാർ രണ്ടോ മൂന്നോ പാവൻ അത്രയേ കൊടുക്കുന്നുള്ളൂ അതിന് വേണ്ട നാല് ലക്ഷം പണിക്കൂലി പണിക്കൂറോ അടക്കം നാല് ലക്ഷം വരും മൂന്ന് പവൻ എടുക്കണമെങ്കില്
അതെ സത്യയാണ് നിങ്ങളുടെയൊക്കെ കല്യാണ സമയത്തൊക്കെ നല്ല രീതിൽ സ്വർണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു
ആഹ് ആ സമയത്തൊക്കെ എനിക്കൊരു പതിനഞ്ച് പവനൊക്കെ തന്നിട്ടുണ്ട്
അതെല്ലേ
അതില് കൊറച്ചൊക്കെ ഉണ്ട് കൊറച്ചൊക്കെ പോയി കൊറച്ച അ കഷ്ടപ്പെട്ട ആ
ആഹ് ഇപ്പോ പെൺകുട്ടികൾക്കൊന്നും സ്വർണത്തോടൊന്നും വലിയ താല്പര്യം ഇില്ല
ഏ ഇല്ലല്ല പിന്നെ എന്താ പറയാ സ്വർണം കൊടുത്ത കഴിഞ്ഞാല് അത് അവർക്കൊരു പ്രോപ്പർട്ടി ആയിട്ട് അവിടെ ഉണ്ടാവും എന്തേങ്കിലും ബുദ്ധിമുട്ട് വന്നാലും ആ കാര്യത്തിനൊക്കെ അവര്
അതെ അതാണ് സ്വർണത്തിന്റെ ഒരു ഗുണംന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് നമ്മുടെ കൈ കയ്യില് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും അതൊരു ഗുണം ആണ്
ആഹ് അതെ അതെ നമുക്ക് പിടച്ച് കേയറാന് ആ അതെ അതെ അങ്ങനെ കൊടുത്തത് ഇനിയിപ്പോ ഫസ്റ്റ് ഫസ്റ്റ് വർഷത്തിനൊക്കെ കുറച്ച് അത്യാവശ്യം പൈസ വേണം പിന്നെ നമ്മള് കോളേജ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ എഡ്യക്കേഷനുള്ള ലോണൊക്കെ കിട്ടാലോ വല്ലോ അങ്ങനെ കേരളത്തില് കൊടുത്ത് നോക്കണം എൽ ബി എസ് വഴി ഒക്കെ കിട്ടണ് ന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പല്ല അങ്ങനെ കേറണം ന്നൊക്കെ കരുതുന്നുണ്ട് എന്താന്നൊന്നും അറിയത്തില്ല
മോള് ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിക്കാണല്ലേ
ആ് അവള് പ്ലസ് ടു കഴിഞ്ഞി ഇരിക്കയാണ് അപ്പൊ അവക്ക് എൽ ബി എസ് വഴി കൊടുക്കണം സീറ്റ് കിട്ടിയാൽ നമ്മുടെ നാട്ടിൽ പഠിക്കണം അല്ല ന്ന്ണ്ടെ പുറത്ത് എവിടെയെങ്കിലും നോക്കണം
പുറത്തു പോയി പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടോ
നമ്മള് നാട്ടില് പഠിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല നമ്മള ഇവിടെ ഫീസ് ഭയങ്കര ഫീസല്ലേ
എന്നാ ആ കോഴസ് തന്ന നമ്മള് എൽ ബി പി എസ് വൈ കിട്ടാണെങ്കിൽ ക്യാഷ് വേണ്ട ഗവൺമെന്റ് കോളേജ് കിട്ടും ട്ടാണെങ്കിൽ പിന്നെ അല്ലാതെ നമ്മള് മാനേജ്മെന്റ് കോഴസ് ബേസിലൊക്കെ കയറാണെന്നുണ്ടെങ്കിൽ അവർ ഡൊണേഷൻ തന്നെ അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഒക്കെ ചോദിക്കും മെഡിക്കൽ ഫീൽഡ് ഇട്ടാ
അതെ അതെ അപ്പൊ മെറിട്ടില് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഞാനും പ്ലസ് ടു കഴിഞ്ഞ് ഒരു കോഴ്സിന് പോകുന്ന സമയത്തും എനിക്ക് ഇതേപോലെ മെറിട്ടില് കി കിട്ടൂ ഇല്ല്യന്ന് സംശയ ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങള് ഇതേ പോലെ പൈസക്കുള്ള ബുദ്ധിമുട്ട് ട്ടും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യത്തിന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി അതുകൊണ്ട് ഗവൺമെന്റിലായിരുന്നു അതുകൊണ്ട് ഒന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നില്ല
ഉം ഉം ഉം അതെ നല്ല
ശേ എനിക്കും ഈ പറഞ്ഞ പോലെ പൊറത്തൊക്കെ പോയി പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു
അതെ ആ പൊർത്ത് പോയി പഠിക്കല്ലാതെ നിവർത്തില്ല, മെഡിക്കൽ ഫീൽഡ്ടുക്കണോന്ന് ണ്ടെങ്കി പിന്നെ നാട്ടില് ഇതുപോലെ ലക്ഷങ്ങളൊക്കെ ചോയ്ച്ചാ നമ്മളീ പാവപ്പെട്ടവരെവിടുന്ന് എടുത്ത് കൊടുക്കാനാ
അതും ശരിയാണ്
ഉം അപ്പങ്ങനെ എന്താ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും പ്ലസ് റ്റു റിസൾട്ടൊക്കെ വരട്ടെ ഇന്നലെ എസ് എൽ സി റിസൾട്ട് വന്നു. ഇതുവരെ പ്ലസ് ടു കുട്ട്യാൾതവര് നീട്ടി വെച്ചിരിക്കുകയാണല്ലോ ഉം കൊർച്ചൂടെ ഇരുപത്രണ്ടാം തീയതി പറഞ്ഞത് ഇരുത്തിആറാം തീയതിക്ക് മാറ്റിട്ട്ണ്ട്
അതെല്ലേ.. അതിനി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് കേറിയ ശ് ശേഷം ആയിരിക്കും പ്ലസ് ടുവിന്റെ റിസൾട്ടൊക്കെ അനൗൺസെയ്യുന്നെ
ഉം
ഓക്കെ
അനു അയ്ന് വേണ്ടി വെയ്റ്റെയ്യാണവര്
അതൊക്കെ പർഞ്ഞപ്പോ എനിക്കു എന്റെ പ്ലസ് ടുവിന് പഠിച്ച കാലഘട്ടൊക്കെ ഓർമ്മ വരുന്നു റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങള് ആഹ് ഞാന് കൊറോണ സമയത്താരുന്നു പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പാസ്സായത് ഉം
പത്താം ക്ലാസ് പാസായത് കൊറോണ ആഹ് അതാണോ ആ വെട്ടി കൊർച്ച് ഒരു സിലബസ് തന്നല്ലോ
ആഹ് അല്ല അത് ന് ഞാൻ പ്ലസ് ടുവിന് പഠിക്ക്മ്പഴായിരുന്നു അങ്ങനെ സിലബസ് വെട്ടിക്കുറച്ച് വന്നത്
അതെ ആഹ്
പത്താം ക്ലാസ്സില് പഠിക്കുന്ന സമയത്ത് കൊ കൊറോണയുടെ തൊടക്ക സമയാന്ന്. കൊറോണ അന്ന് വന്നിട്ടേ ഉള്ളു തൊടങ്ങിയിട്ടേ ഉള്ളു. ആ ഒരു ടൈമായിരുന്നു
ഉം ഉം അഹ് ശരി അത് മെയ്ലാ മെയ് ഫസ്റ്റിലൊക്കെയാണ് ഈ റിസൾട്ട് അറിയാറ്, ഇത്പ്പം ലാസ് റ്റ് ക്കായി. എലക്ഷനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടെയ്
ആഹ് എലക്ഷനായതു കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്
ആഹ് അതെയതെ എങ്ങനെ ആപ്പൊ ഈ സ്വർണ്ണം വി ക്കല്. അപ്പൊത്തിരി പേര് വന്നിട്ടുണ്ട് ജ്വല്ലറിയില്
ഇപ്പോ ജ്വല്ലറിയിലൊക്കെ ഭയങ്കര തെരക്കും കാര്യങ്ങളുക്കെയാണ് സ്വർണത്തിന്റെ വെല സ് സ്വർണം ഇതിലേറ്റവും കൂടുതല് ആല്ല ഭാഗ്യംന്ന് പറയുന്നത് സ്വർണം മുന്നേ കരുതി വെച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഭാഗ്യാണ് ക്ഷെ ഇനി വാങ്ങാൻ നിക്കുന്നവരോ അവര് പെട്ടും പോയി
ആഹ് അതെ അതെ ആഹ് പെട്ടും പോയി അങ്ങനെ ഇന്ന് മിനിഞ്ഞാനും പെട്ടെന്ന് ഒരു എത്രയോ മണിക്കൂറിനാണ് പൈസ കൂടിയേ, ഒന്നേ ഇരുപത്തിമൂന്നോ കഴിഞ്ഞ ആഴ്ച അങ്ങനെ കൂടി, ആ സമയത്ത് ഞാന് പോയി പർഞ്ഞായിരുന്നു, അപ്പൊ അവരടുത്ത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇതിലും കൂടാണ്ന്ന്ണ്ടെങ്കില് നിങ്ങൾക്ക് അന്നത്ര റേറ്റ് തരാ. അല്ല കൊറയാണ്ന്ന്ണ്ടെങ്കില് നിങ്ങക്ക് ഈ റേറ്റുതരാം, അന്നത്തെ റേറ്റുതരാം അങ്ങനെ ഞാൻ ഔ പോയി പർഞ്ഞത് കൊണ്ട് എനിക്ക് പിന്നന്നത്തെ പിന്നെ കൊറഞ്ഞു. പൈസ ഇപ്പൊ ഒന്നെ പതിനാലോ പന്ത്രണ്ടൊക്കെ ആയി അപ് ഞാൻ പർഞ്ഞു വെച്ച, അപ്പൊ അവര് എന്നോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത്, അങ്ങനെ ചെയ്യണെങ്കി ചെയ്യാന്ന് പർഞ്ഞപ്പൊ അങ്ങനെ ചെയ്തു, അപ്പൊ ഞാന് ഒന്നെ ഇരുപത്തി മൂന്നാ റേറ്റിനാണ് ഇൻക്ക് കിട്ടിയത്
അതെയല്ലേ പ്പൊ എന്റെ വീട് ട്ടില് എന്റെ അച്ഛനമ്മക്കെ ആണെങ്കില് മുന്നേ തന്നെ എനിക്ക് വേണ്ടിട്ട് കൊർച്ച് സ്വർണ്ണം അവര് വാങ്ങി വെ ച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇനിയും പോകെ പോകെ സ്വർണ്ണത്തിന്റെ വെല കൂടും എന്നുള്ളത് നമുക്കറിയാലൊ അപ്പം അതുകൊണ്ട് അവര് കുറച്ച് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് ഞങ്ങക്ക് തോന്നുന്നത് അത് എന്തായാലും ഹ് നല്ലൊരു കാര്യട്ട ഇപ്പൊ തോന്നുന്ന കാര്യം ഈ ഇത് ഇനിയിപ്പോ ഉള്ള വിലയ്ക്ക് ഇനി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല സ്വർണം എടുക്കുന്നതിനെ പറ്റിയിട്ട്
അതെ അതെ കഴിയൂല അന്നേ ഞാൻ മോ ഇത് എസ് എസ് എൽസി ക്ക് ഇത് വാങ്ങി കൊടുക്കുമ്പോ എല്ലാരും ഇത് പറഞ്ഞു നിനക്ക്ന്താ വട്ടുണ്ടോ ഇത്രയും അന്ന് അമ്പത് രൂപ അത്രയുള്ള ആഹ് ഒരു പവൻ വാങ്ങി പണിക്കൂലിക്കെ അട ഇപ്പൊ എനിക്ക് അൻപത് ആയിട്ടില്ല രണ്ട് വർഷംല്ലേയായിട്ടുള്ളൂ അന്ന് എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് വട്ടുണ്ടോ ഇത്രയും സ്വർണ്ണ വിലയള്ള സമയത്തണ ഈ വാങ്ങിക്കൊടുത്തത് ഏഹ് അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞ ആദ്യം ഞാൻ ആദ്യം പറഞ്ഞതാണ് എന്റെ കുട്ടിനോട് അപ്പൊ എനിക്കത് വിലയോന്നും നോക്കാൻ നിക്കണ്ട ഞൻ ഒരു വാക്ക് പറ പറഞ്ഞ അവക്ക് സ്വർണ്ണംന്നും ഇടന്നില്ല എന്നാലും നമുക്ക് അതിൽ അസെറ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെട്ട ഉണ്ടാവൂലോ എന്ന് വിചാരിച്ചിട്ട് ആഹ് അന്ന് അത് ഈ പറഞ്ഞ കണക്ക് നാല്പതൊക്കെ ഉണ്ടായിരുന്നുള്ളു അത് നാപ്പത്തിരണ്ട് നാപ്പത്തിമൂന്ന് നാപ്പത്തി നാല് അങ്ങനെ ആ ഒരാഴ്ചയിൽ പെട്ടെന്ന് പെട്ട പെട്ടെന്ന് കൂടിട്ടാണ് ഈ പൈസായത് അതുകൊണ്ടാണ് എല്ലരും അത് പറഞ്ഞത് ഇപ്പൊ ഞാനാ ചോദിച്ചരോടൊക്കെ ഇപ്പ ചോദിക്കും അന്ന് നിങ്ങള്ൾ വാങ്ങിയപ്പോ എന്താ പറഞ്ഞിരുന്നേ എനിക്ക് അതിന്റെ ഡബിളാണ് അത് കൊടുത്താ കിട്ടുക
ആഹ് അതെ അത് സത്യാണ് ഞങ്ങളും അന്ന് സ്വർണം വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ എല്ലാരും ചോദിക്കും ഇപ്പൊ എന്തിനാ വാങ്ങിയ കുറച്ച് നാള് നോക്കി ചിലപ്പോ കുറയാൻ സാധ്യതുണ്ട് കുറച്ചുടെ കുറയുമ്പോ വാങ്ങിയ പോരായിരുന്നോ ഒക്കെ ആളുകൾ ഇങ്ങനെ ചോദിക്കുയിരുന്നു പക്ഷെ ഇപ്പ തോന്നുന്ന ആഹ് ഇപ്പൊ തോന്നുന്നു അതാണ് വാങ്ങിയത് എന്തായാലും കാര്യയായിരുന്നു
ആഹ് പിന്നെ കാര്യ നല്ല ഇതുണ്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ടും ഞാന അതുപോലെ എനിക്ക് എന്റെ കയ്യിൽ വരുന്ന ബാലൻസ് വെച്ചിട്ട് ഒരു മോതിരം വാങ്ങിയായിരുന്നു അതും ഇപ്പോ എന്റെ കയ്യിലുണ്ട് അതും ഇപ്പ എത്ര ലാഭത്തിന് എനിക്ക് പോയി ആയത്
അങ്ങനെയൊക്കെ ആ സമയങ്ങളിലൊക്കെ കുറച്ച് സ്വർണ്ണം വാങ്ങി വെച്ചാല് അന്ന് നാല്പത് അൻപത് നമുക്ക് വലുതാണ്
അതെ സത്യാണ് സമയം ഒരുപാട് ആയിട്ടോ ഞാൻ എന്നാ പിന്നീട് ഒരു ദിവസം വിളിക്കട്ടോ
ആഹ് ഓ ഓക്കെ ഓക്കേ